ഹലോ
ആ കേക്കാ കേക്കാം ബ്രോ
ആ ബ്രോ ആ ഞാൻ ഫുഡ് കഴിച്ചു ബ്രോ ബ്രോ എങ്ങനെയായിരുന്നു കഴിച്ചായിരുന്നോ അതോ?
ഞാൻ കഴിച്ചു. ഇനിഇപ്പം രാത്രി പുറത്തൂന്ന് കഴിക്കണംന്ന് വിചരിക്കണ്.
ഓഹ്
പുറത്ത് മന്തി കഴിക്കാൻ പോണോന്ന് വിചാരിക്കണ്. ഇവിടെ ഒരു പുതിയ മന്തി കട തുടങ്ങിയിട്ടുണ്ട്.
ആ എ അവിട്ത്തെ മന്തി എങ്ങനെണ്ട്?
അടിപൊളി അടിപൊളിയാ കുഴപ്പല്ല ഈ പുതിയ സ്പോട്ടി തന്നെ ഓർഡർ ചെയ്തത് മറ്റേ ഇൻഫ്യൂസ് ചിക്കൻ മന്തിയാണ്
ആഹ്
ഒന്ന് ട്രൈ ചെയ്യണേന്ന്ണ്ട് കൊറെ കാലമായിട്ട് ഇങ്ങനെ കേട്ടിട്ട് ട്രൈ ചെയ്തില്ലേ ഇതുവരെ ആയിട്ടും
ഓക്കെ ഞങ്ങടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പുതിയന്ന് പറഞ്ഞ അപ്പന്ന് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ്പോയി. പക്ഷെ അത് ഇത്തിരി ശോകമായിരുന്നു പിന്നെ
ആണ് ഓഹ് ഓഹ് ഓഹ് അത് ശരി അത്ശരി ഞങ്ങൾ എന്തായാലും അതു മേടിക്കും പിന്നെ മത്ഫൂതി ല്ലേ- അതും മേടിക്കാം വെച്ചിട്ടാ അത് പിന്നെ അവിടുന്ന് കഴിക്കാൻ വേറെ കഴിച്ച മജ്ജിയുണ്ട്. അവർകൊല്ലാം ഇഷ്ടവും മത്ഭൂത് അത്യാവശ്യം നല്ല സ് ഫ്ലേവ
ഉം മറ്റേ ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിച്ചായിരുന്നോ? അത് കിട്ടിലായിരുന്നു.
ഇൻ ഫ്യൂസിഡ് ചിക്കൻ എല്ലരും കഴിച്ച് അതെ ട്രൈ ചെയ്യൻ പോണ് ഒള്ളൂ ഓ എട്ടര അത്ങ്ങനെ ഇതല്ലേ ഓ ഗ്രേവി ടൈപ്പ്ല്ലെ ണ്ടാവാ
ആ ഒരു ഗ്രേവി ടൈപ്പ് കറക്റ്റ് ആ ഒരു ജ്യൂസി ആയിട്ടിരിക്കുന്നത്
ഓ ഓ ഓ ഓഓ ആ മേലൊക്കെ മറ്റേ തീ തീയൊക്കെ വെച്ചിട്ട് ആ ഒരു ആ ടൈപ്പല്ലേ കൻ കണ്ട റീൽസിലൊക്കെ കണ്ടിണ് ഇജ്ജ് ഇന്ന് ഒന്നില് കഴിക്കണോ
ഞങ്ങൾ ഇങ്ങനെ റീൽസിൽ കണ്ട പിന്നെ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് വിട്ട് നേരെ കഴിക്കാൻ പോയി
ഓ
കാണണ അനെ കഴിക്കണം ഓ അഐശരി ഐശര്യ ഐശ്ശരി ആവിടെ മന്തി സ്പോട്ട് എങ്ങനെയുണ്ട് അതില
അത് ഇവിടെ അച് രണ്ട് മൂന്നെണ്ണം കൊള്ളാം ഇപ്പൊ പുതിയായിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയതാ തിന്റെ കൊള്ളാം ബാക്കിയുള്ളതൊക്കെ ഇത്തിരി ബോറാന്ന് പറയാം കഴിച്ച് തുടങ്ങുമ്പോഴേ മടുത്തു പോവും അങ്ങനത്തൊരു ആ കറക്റ്റ് ഫ്ലേവർ കിട്ടത്തില്ല
മ് അത് വിജാരിച്ചായിരി
ഉം
അത് കറക്റ്റാ പക്ഷെ ഞങ്ങളവിടെ അത്യാവശ്യം നല്ല മന്ദിസ്പോട്ട് ഒക്കെണ്ട് എല്ലാത്തിനും ക്വാളിറ്റി ഉണ്ട്
ഓഓ
കൊള്ട്ടില്ലതായിട്ട് മൻഥി സ്പൊർടാ അത്കൊണ്ട് കൊഴപ്പല്ല പിന്നെയിള്ള പിന്നെ ബിരിയാണി ഇതൊക്കെയാ ബിരിയാണി ഒക്കെ പിന്നെ വണ്ടപല മന്തിപ്പോ അങ്ങനെ കഴിച്ച കഴിച്ച്ന്ന മതിന്നുള്ള അവസ്ഥയാ
ഓ ഞ ഞങ്ങളിവിടെ ഞങ്ങൾ ഇവിടെ നൈസായിട്ട് ഒരു കല്യാണബിരിയാണി സ്പോട്ടുണ്ടായിരുന്നു ഞങ്ങ നൈസായിട്ട് അവിടെ വിട്ട് കിടിലനായിരുന്നു നമ്മ അൺലിമിറ്റ് കിട്ടുവായിരുന്നു നമുക്ക് പീസും
ആ ഇവിടെ എന്താ വെച്ച അൺലിമിറ്റഡ് ബിരിയാണി അടിപൊളി ആണ് പക്ഷെ ഫസ്റ്റത്തെ രണ്ട് റൈസ് അടിളിയാ പിന്നെ കിട്ടുന്നൊന്നും ഒരുമാതിരി ഒരു മെയ് മറ്റേ നല്ലൊരു ഡ്രൈ ടൈപ്പ് ഇണ്ടാവുക അയ്ക്ക് തോന്നുന്ന ആമാര് പിന്നെ തരണൊക്കെ അങ്ങനത്തെ ആവുന്നാണ്
ആ ഫസ്റ്റ് ഫസ്റ്റ് സെറ്റ് മാത്രം നന്നായിട്ട് എടുത്തിട്ട് ബാക്കി പിന്നെ തണുത്തിരിക്കുന്നത്
മ്മ ഒരുമാരിരി തണത്തിരുന്നനിക്ക് തീരെ ഇഷ്ടല്ലാത്ത കാര്യാ മടുത്തോകും പിന്നെ
ആഹ് അത് കഴിക്കുമ്പോ ഒരു മടി തന്നു പിന്നെ കട കയറാനും തോന്നുന്നില്ല വെറുക്കുന്ന ഫീൽ ആയിട്ട്
പിന്നിയ് നേയ്ച്ചർ സ്പോട്ടൊക്കെണ്ട അത കടി യാട്ടോ നേയ്ച്ചർ സ്പോട്ടില്ലേ അവിടെ പോയാ നല്ല അൺലിമിറ്റഡ് നെയ്‌ച്ചോർ ഉണ്ടാകും പരിപ്പ് കറി ഉണ്ടാവും ചിക്കൻ പാർട്സ് കറി ഉണ്ടാകും ഇതുമുണ്ട് പപ്പടവും ഇതൊക്കെ
ഓ ആ അത് കൊള്ളാം അത് നല്ല ഒരു ഇതാണ്
റോയ് എമിനിയൊക്കെ കാണലുണ്ടോ
ആഹ് ഞാൻ കാണാറ്ണ്ട്
മറ്റവളന്നെ കണ്ട്ണ്
ആ അറ്റ കൊണ്ടും കണ്ടിട്ടുണ്ട് അത് ഒരു വൺ ഓഫ് വൺ ഓഫ് എ എൻ ആ എൻ കണ്ടിട്ടില്ല അത് നാല് പീക്ക് ഒരു ഇതാണ് എന്നെച്ചാ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഒരു കറക്റ്റ് ആയിര് ഗൂസ്പംസ് കറക്ട് കാണു മ്പോ തന്നെ മീൻ
ഓ ഓ
അന്റെ പ്ലോട്ട്ന്ന് വെച്ചാ ഫുള് കിടില
ആഹ് ആഹ് ഹ ആ ഞാൻ കേ ആ ഞാന കേട്ടണറ്റ അതില് ഹീറോ വില്ലനും അവ അങ്ങനത്തെ ടൈപ്പ് ഒക്കെയ ആണ് കഥ എങ്ങനെയാണ് വരയപ്പോ
അയ്ൻ്റെ കഥ വരുന്നന്ന് വെച്ചാ ഫസ്റ്റ് ഈ ഇവന്റെ ഫാമിലികളേ ടൈറ്റംസ്കൊണ്ട് ചാകും-
ടൈറ്റംസ് പറയുമ്പോ ഈ വല്യാ ആൾക്കാര് ആ ആ ആ ആ
അതേ അപ്പാ അതിൻ അതിനെ അതിനൊക്കെ കൊല്ലാൻ വേണ്ടിട്ട് നൈസട്ട് മച്ച ഈ ട്രെയിനിങ്ങിന് ഇങ്ങനെവരണ്ട്
അപ്പൊ ഓരയ്നെ കൊല്ല മീൻസ് ഓര്ക്ക് എത്തോ
ഏ അതിന് ഗിയേസ് ഒക്കെ ഉണ്ട് ഒരു ഓഡിയിൻ ഗീർ എന്ന്പറയുന്ന
അന്താ വെടിച്ചൂല്ല
ആ വെടിവച്ചല്ല അതിന്റെ നെയ്പ് കട്ട് ചെയ്യുന്നേ നെയ്പ് ഒരു
ആ ബേക്ക്തെ നെക്കിന്റെ ഭാഗം ഓ ഓ ഓ
അയ് ഇത്രേആള് തിക്നെസില് കട്ട്ചെയ്യും അപ്പൊ പിന്നെ അത് ചാകു അപ്പ അങ്അത്രേയും ഇതിലെത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസ് ഇതും പിന്നെ ലൈ കേബിളോത്തിതുണ്ട് അപ്പൊ അതില് സ്വിംങിങ് സ്വിങ്ങിയിത് സ്വിങ്ങിയിത് ഇങ്ങനെ പോയി പിന്നെ നല്ല മറ്റോ ബ്ലേഡും ഉണ്ട് അപ്പോ അതിൻ്റെ ഷീണം കട്ട് ചെയ്താണ് കൊല്ലുന്നെ
അ അ അ അ അ ആഹ്
പിന്നെ ഇവ്ഇവനിങ്ങനെ ട്രെയിനിങ് ഒക്കെ പോവും പിന്നെ ഇങ്ങനെ കൊറച്ചു മുമ്പാ ആഹ് കറക്റ്റ് ടൈറ്റൺസ് എങ്ങനെയ ഉണ്ടാവുന്നു അതിന്റെ ഇതാവും പിന്നെ ഇങ്ങനെ തേർഡ് സീസം വരെ ഇങ്ങനെ പോകുംപിന്നെ ലാസ്റ്റ് ഇവൻ. ഇവനന്നെ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ പോയി
പോവും.
എല്ലാരും ഇവനെ തന്നെ ഹേറ്റ് ചെയ്ത് പിന്നെ കൂടെ ഉള്ളവരെങ്ങാനും ഇവനി ഇങ്ങനെ തോൽപ്പിച്ച് പിന്നെ വേൾഡിന് പീസായി. ടൈറ്റൻസ്ത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതില് പോകും.
ഓ ഓ അതിലൊരു ക്യാപ്റ്റൻ മറ്റേ എർവിന് സ്മിത്തോ മറ്റേ ഓന് സ്പീച്ച ഒക്ക കണ്ടല്ലേ ഞാൻ റീലിൽ കണ്ടായിരുന്ന് സ്പീച്ചൊക്കെ അപ്പ ഞാനങ്ങനെ ച്ച
ആ അത് അയ്യോ അത് ഒരുകിഡ്ലൻ സ്പീച്ചായിരുന്നു കേൾക്കുന്ന ആൾക്കാർക്കന്നെ എഴു
ആഹ് അതെ ഞാനീ അറ്റവണയും കാണാ കേട്ടപ്പതന്നെ ഒരു ഇതായി സ്പാർക്കന്നും അല്ലെ പെട്ടെന്ന് കാണാ ഒര് ഇത് തൊരയിരുന്നു
അത് ശരി അതിന്റെ മീൻ ആഒര് കറക്റ്റ് ആ ഡയലോഗ് കേൾക്കുമ്പോ തന്നെ കറക്റ്റ് ഇത്. കറക്റ്റ് വാറിന് പോകാനുള്ള ഒരു സ്പീച്ച് പോലെ
ആഹ് ആഹ്
ബ്രോ ഇത് കണ്ടിട്ടുണ്ടോ മറ്റെ സ്ലൈം
ഇല്ല ഇല്ല ഇല്ല.
ആഹ് അതും നല്ലയാ അതിന്റെ ആഹ് ഇപ്പൊ പുതിയ സീസൺ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്
ആണ് ഏ ഏ ഏഹ് ഏതാ എപ്പൻ സിനില്ലെപ്പ ഉം ഉം ഉം ഉം അയ്യ ആകെ കൊറിയനിയന്മ പറയുമ്പോൾ ഇതു മാത്രമല്ലള്ളൂ ഈ
ആഹ് സോളർ ലീവിങ്ങിട്ട് അത് കൊറിയൻ അഡാപ്റ്റേഷൻ ചെയ്തതാ
പക്ഷെ അതിന്റെ എനി മല് തീരെ പോരല്ലോ
അതിന്റെ അനുമതിയില പോരാ അത് മറ്റേ ഈ കൊറിയൻസ് സ്റ്റുഡിയോ ആയിരുന്നല്ലോ ചെയ്ത അപ്പൊ അവര് ഇത് ഇവന്റെ ജാപ്പനീസ് ജാപ്പനീസ് ആവും ജപ്പനീസ് സ്റ്റുഡിയോ ആണല്ലോ ആനിമയായിട്ട് ഇറക്കിയെ അപ്പോ ഇവര് തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്യു പോലെ വന്നു
ഓ അങ്ങനെയാണ് അതാണ് ഇൻവേഷൻ വരാതതല്ലേ
ആനിമേഷൻ ആ കറക്റ്റ് ആ ടിസ്റ്റയ് ഇല്ലാത തരത്തില്ല അങ്ങനത്തെ ഒരു പോലെ ഒരു ടോപ്പിക്ക് വന്ന് പിന്നെ അവർക്ക് പസ്റ്റിയ പോലെ എടുത്താണ് ആനിമ ഒണ്ടാക്കിയത്.
ഓ ഓ ഓ ഓ അതാണ് അതാണ് പിന്നെ ഞാൻ ഹെൽപ്പെടെഴ്സ് ഉണ്ടട അതടി പൊളിയാ ഹെൽ പ്പാരഡൈസ്.
ആ ഹെൽത്ത് പാരഡൈസ് അയ്യോ അത് സെറ്റ് സാനാ
ഉം
എനിക്ക് അത്യാവശ്യം മറ്റേ ഇഷ്ടപ്പെട്ടേ ഞ ആകെ കണ്ട ഇനിമേമാത്രേള്ളൂ പക്ഷെ ഇഷ്ടപ്പെട്ടേക്കണ്
ഓ അങ്ങനെ വേറെയും കുറെ നല്ല ആനിമൽസ് ഉണ്ട് പക്ഷെ അതൊന്നും അല്ല ഡെ ഡെപ്യൂട്ട് കണ്ടിട്ടുണ്ടോ
ഇതൊന്നും കണ്ടിട്ടില്ല പക്ഷെ ക്യാരറ്റസിന് ഒക്കെ അറിയാം ലൈറ്റ് ഇങ്ങനൊക്കെ എല്ലൊക്കെ.
ആഹ് അത് അത് കണ്ടോക്ക അത് നല്ല നല്ലൊരു ഇതാ ഒരു പെർഫെക്ട് സ്റ്റോറിയ അതിന്റെ.
ഞാൻ ഈ എലമൻസിനെ കണ്ടില്ല പക്ഷ റീൽസക്കൊക്കെ മറ്റ ക്യാരക്റ്റേഴ്സിനൊക്കെ വട്ടണം അങ്ങനെയൊക്കെ റീൽസ് കണ്ടിട്ട് പിന്ന അ പക്ഷെ ഒക്ക കാണുന്ന ആലോചിക്കും പക്ഷെ നേരെ കിട്ടല
ആഹ് അത് ശരിയ ടൈം ഈ ടൈം ആണെങ്കി പ്രശ്നായിട്ടിരിക്കുന്നോ ആഹ് ഞാൻ ആ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ഞാനപ്പോ അതിൽ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നത്
ആഹ ആഹ് ആഹ് ആഹ്
ഇപ്പൊ മിക്കത് ഇവര്ഈ പൈരട്ട സൈസ്ന്ന് ഷട് ഡൌൺ ഷട് ഡൌൺ ചെയ്ത തങ്ങന
ആഹ് നല്ലത് ഇണ്ടല്ലോ സോറോ പിന്നെ സാഞ്ചിയായി അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ ഒക്ക പോയോ ചോറൊക്കെ പോയോ
ആഹ് ജോറോ പോയായിരുന്നു അതിന്റെ.
അതൊക്കെ പണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ കാണോ അയില് ഇങ്ങനെ പറന്ന്റയട്ടെ ഞാൻഞ പിന്നകാണാനായിട്ട നോക്കുമ്പോ അതിന ഇന്ന ഇ ചോദിച്ച പറഞ്ഞ പോയിന്ന് പറഞ്ഞ
ഓ അത് പോയായിരുന്നു അത്. ഇത് കട്ട് ചെയ്തായിരുന്നു അവര് നൈസായിട്ട് ആ സൈറ്റ് സാന്ന് പറഞ്.
അത് ശരി അത് ശരി അത് ശരി
പിന്നെ വേറെത ഉണ്ട് പിന്നെ ആട്ട് അനിൽ ലാബ് എന്ന് പറഞ്ഞി കൊണ്ടായിരുന്നു അത് ആപ്പ് വഴി യൂസ് ചെയ്യാൻ നമുക്ക്
ഈ കഞ്ചി റോളിന്റെ പൈസ കാണണോ
ആഹ് ക്രഞ്ച് റോണില് പൈസ കൊടുക്കണം അതിന് ആ മിക്ക ഇതിനകത്ത് കൊറച്ച് കുറച്ച് ആനിമയുണ്ട് ഇങ്ങനെ സ്പെസിഫൈ ആയിട്ടുള്ള ഇതൊക്കെ ഉള്ള ഇടത്തുള്ളൂ
ആപ്പ അപ്പന്നെ അതി പൈസ നക്കുക്ക് നഷ്ടാനെ
ആഹ് അത് പൈസ കൊടുക്കുമ്പോ ഭയങ്കര നഷ്ടയി പോവും എന്ന് വെച്ചാ അതിന്റെ. പ്ലാനെന്ന് വെച്ചാ ഒരു മോശം പ്ലാനാ. ഉ ച്ചനമ്മളിപ്പ എടുത്ത് കണ്ടൊണ്ടിരിക്കുന്ന ചല തിന്റെ എപ്പിസോഡൊന്നും അപ്ഡേറ്റ് അല്ലായിരിക്കും.
ഉം വെറുതെയാണ് ഇപ്പ നമ്മ ഓൺലൈനായിട്ട് കാണികാണെങ്കിൽ അങ്ങനെ അടിക്കാണെങ്കി മിക്ക ഇരിക്കിരിക്ക്.
ഓഹ് ഓഹ് ഓഹ് പിന്നെ മാങ്ങ കഴിക്കണില്ലെ.
ഞാൻ ഓൺലൈന പ്രിഫർ ചെയ്യുന്നു മച്ചെ
ആഹ് ആഹ് ആഹ് ആഹ് ആ ആ ആ ഇന്റെരു. തകം വായിക്കണ്ട ഇങ്ങനാ അങ്ങനെ മാങ്ങേന്റെ ആളാ ഇങ്ങനെ ഇവന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കില് ആഹ് ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില കോഴിക്കോട് ചില ലൈബ്രറികളൊക്കെ ഇങ്ങനെ കൊറഞ്ഞ പൈസക്കൊക്കെ അധിക കർശമേടിക്കോ പഴെ കറക്ശനാണെങ്കി ഓം വേടിക്കും
ആഹ് ആഹ് എന്റേൽ ഇങ്ങനെ കൊറച്ച് കളക്ഷൻസ് ഇണ്ടായിരുന്നു. ഞാൻ ഇങ്ങന എന്റെ ഫിൻലാന്ഡ്സ് ഒക്കെ ഉണ്ട് പിന്നെ ബേർസ്ബേഗ് ഒക്കെ ഉണ്ട്
ഓ വിൻലൻസ്ക്കെ കേട്ടുണ്ട് അതി മറ്റേ ഡയലോഗ് ഒക്കെ ഫേമസാണല്ലോ ആണോ യസ്ഞ്ഞണ്ട്
അതെന്നെ ഞാൻ ഞാനിങ്ങനെ ആദ്യം. ചുമ്മാ ഒരു എഡറ്റുണ്ടോ പിന്നെ ആ ആനമയൊണ്ട്. ഒരു കറക്റ്റ് പീക്ക് ഫിക്ഷൻ പോലെ
ആ അതെ അത് ഞാൻ കേട്ടുന്നത് പറ്റേ അതിൽ അധികം മറ്റേ വൈലൻസ് ഫൈറ്റ് ഒന്നുല്ല.
അതിന്റ ത്ത് നല്ല അന്റാത്ത് നല്ല ഫൈറ്റ് ഉണ്ട് പി ഫസ്റ്റ്.
ഫസ്റ്റ് സീസല്ല ഫൈറ്റ്ള്ള സെക്കൻ് സീസം ഫള് ഇങ്ങനെ ഒരു ഫീസ് മൈൻഡ ആയി് പക്ഷെ നമക്ക് കാണാൻല്ല
ആ ഫ സെക്കൻഡ് സീസൺ എന്ന് പറഞ്ഞാ കറക്റ്റ്ത്. ക്യാരക്റ്റർ ഡെവലപ്മെന്റായിരുന്നു
ആ ആ മറ്റേ ആ സ്‌കെൽടർന്റെ ഓ ഓ ഓ ഓ അഹ് ഞാൻ കേട്ടിട്ട്ണ്ട് നല്ലത്
ഉം ആ ശെരി ബ്രോ